ആഹ് കേക്കാം ചേച്ചി
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞ് അവിടെയോ
ഇവിടെ ചായുടി കഴിഞ്ഞിട്ടില്ല ഞങ്ങള് ലെയ് റ്റാവും കുടിക്കാൻ ഒരു ഏഴ് മണിയൊക്കെയാ കുമ്പള വൈന്നേരത്തെ ചായൂടി.
ആണോ ആഹ് ഞാനിപ്പോ ഹോസ്റ്റലില നിക്കുന്ന എന്നാലും ഇവിടെ നേരത്തെ ടി ടി എം വിടും.
ആഹ്
ആഹ്
അപ്പൊ പെട്ടെന്ന് തന്നെ അത് കഴിയൂവല്ലേ
ആഹ് ഇവിടെ ബോയ്സ് ഗേൾസ് ഫുഡ് ഇങ്ങനെ ഇത് വേറെ വേറെ ഇത് ഇടുവേ.
ഓ അപ്പൊ ആ സമയത്ത് ചെന്നാലേ കിട്ടുള്ളൂ
ആഹ് അല്ലേ ഗേറ്റ് അടയ്ക്കും.
ഒ യ്യൊ യ്യോ അപ്പൊ വീട്ടിലേക്ക് എങ്ങനെയ അവധികിട്ടുമ്പോളാണോ പോവാറ്.
ആഹ് വീട്ടിലിപ്പൊ ഞങ്ങക്ക് എക്സാം ആയോണ്ട് ഞങ്ങക്കിനി സ്റ്റഡി ലീവ് കാണും.
ആഹ് ആഹ് ആഹ്
ആഹ് ചെലപ്പോ നാളെയൊ മറ്റന്നാളൊ പോവാം ജൂലൈ സെവന്ത്
ആഹ് പഠിച്ച് കഴിഞ്ഞോ
ഇല്ല ഇല്ല
കഴിഞ്ഞിട്ടില്ല ഞങ്ങള് ഇവിടെ വാപ്പ വാപ്പക്കൊരു ഏഴുമണിക്കൊരു ചായ പതിവുണ്ട് അപ്പൊ ഇപ്പൊ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടായത് കാരണം ചായ വെപ്പ് ഒന്നിച്ചൊരു ടൈമിനാക്കി
ആണോ ഇവിടെ ഞങ്ങക്ക് ഹോസ്റ്റലിലും അങ്ങനെയായിരുന്നു. ആഹ് അല്ല ഞങ്ങക്ക് ഇത്ര നാളും ക്ലാസ് ഒന്നുമില്ലായിരുന്നു മറ്റേ ഗ്യാസിന്റെ ഇഷ്യൂ കാരണേ
ആഹ്
ആഅന്നേരം പിന്നെ എനിക്കിപ്പഴാ ക്ലസ് തുടങ്ങിയത് തന്നെ
ഓ
ആഹ് ആഹ്
അവിടെ എങ്ങനെ കാലാവസ്ഥയൊക്കെ
ഇവിടെ മഴയി കേരളത്തില് മൊത്തം മഴയൊന്നുമില്യ
ആഹ് ഇവിടെ ഇന്ന് രാവിലെ നല്ലൊരു മഴ കഴിഞ്ഞു
ആഹ് ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിലാണ് അത് കാരണം തുണിയൊക്കെ ഉണങ്ങി കിട്ടി
ഇവിടെ ഇവിടെ വെയില എപ്പഴും ഭയങ്കര ചൂടാ ഇവിടെ
ആണോ
ഉം
ഏ എന്താ പഠിക്കുന്നേ.
ഞാൻ നേർസിങ്ങ ആയിച്ചി
നേഴ്സിംഗ് ആണോ ഏതിയറാ
ആഹ് ഞാനിപ്പോ ഫസ്റ്റ് ഇയർ
ഫസ്റ്റ് ഇയർ ആഹ് എങ്ങനെണ്ട് ഞാന് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല മോള് മോളുണ്ട് യു കെ ജി പഠിക്കുന്ന അപ്പോ അവള് ക്ലാസ് കഴിഞ്ഞിട്ടേ മൂന്ന് മണിയാകുമ്പോത്തേക്കും വരും അപ്പൊ വീട്ടിൽ ആരും ഉണ്ടാവൂല അവള് വരുന്ന സമയത്ത് ഇവിടെ ബാപ്പാക്കും ഉമ്മാക്കും ഹസ്ബന്റി നൊക്കെ ജോലിണ്ട് അപ്പൊ കുഞ്ഞ് വരുന്ന കാരണം ആഹ് ഇപ്പ നമുക്ക് ഇന്നത്തെ കാലാണല്ലോ ഒരാളം വിശ്വസിക്കാൻ പറ്റ്
ആഹ് ആണാണ്
ആഹ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് നിർത്തി പിന്നെ കുഞ്ഞൊഡിസ്റ്റായി കഴിയുമ്പോത്തേക്കും പോകാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ സാഹചര്യങ്ങൾ മൂലം നടന്നില്ല ഇനിയിപ്പോ അവളൊരിതൊക്കെ ആയി അല്ലെങ്കിൽ
ഏഹ്
ഉമ്മ പറഞ്ഞത് പി എസ് സി ഒക്കെ പഠിച്ചരു ജോലി കിട്ടുവാണെങ്കിൽ ഉമ്മ ജോലി റിസൈൻ ചെയ്ത് കൊച്ചിനെ നോക്കിയിരുന്നോളാന്നാ പറയുന്നെ
ആണോ
അപട് തൊക്കെ നടക്കുന്നുണ്ട് എക്സാം എഴുതലും നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും അങ്ങോട് ക്ലച്ച് പിടിക്കുന്നില്ല
അത് പി എസ് സി എഴുതിക്കാൻ പാടല്ലേ
ആഹ് അതിനൊക്കെ ഒരു യോഗം വേണം പക്ഷെ ഇവരുടെ വിചാരം ഓരോ പരീക്ഷ കഴിയുമ്പളും ഒരു ഒന്ന് രണ്ടു മാസം കഴിയുമ്പോ പറയും അന്നഴ്തിയ എക്സാം എന്തായി റിസൾട്ട് വന്നില്ലേ ലിസ്റ്റിലില്ലേ ലിസ്റ്റിലില്ലേ ഇതിനക്കൊരു യോഗം വേണ്ടേ
അവർക്കറിയത്തില്ലല്ലോ നമ്മളുടെ പാട് എത്ര പഠിച്ചിട്ട് എഴുതിയിട്ട് നമുക്ക് കിട്ടണ്ടായോ
ആഹ് എന്റെ അമ്മായിടെ മോളാണെങ്കിൽ പുളിക്കാരത്തി എഴുതി എഴുതി എഴുതി ലാസ്റ്റ് തേ എയ്ജ്ജോവർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കു ആണ് ഒരു ലിസ്റ്റില് പേരുവന്നത് പതിനെട്ട് വയസ്സായപ്പ മുതൽ എഴുതാൻ തുടങ്ങിയതാണ് ഏജോറ ആയിക്കഴിഞ്ഞു അപ്പൊ അത്രേയും എഴുതിയിട്ടുണ്ടോ ഒരു എക്സാം പോലും വിട്ടുകളയാതെ എന്നിട്ട് പുള്ളിക്കാരത്തിക്ക് പോലും കിട്ടിയില്ല
ആഹ്
അപ്പ പിന്നെ പുള്ളിക്കാരക്കാണെങ്കിൽ ഭയങ്കര തലയാട്ടോ ഡബിൾ എം എ പഠിത്തം പഠിത്തം പഠിത്തം ഭയങ്കര ഭുചിയാണ് ആൾക്ക് കിട്ടിയിട്ടില്ല പിന്നെയാണ് ഞാനൊക്കെ ഒരആവറേജ് സ്റ്റുഡന്റാ അപ്പൊ പിന്ന ആഹ്
ഒരു വഴി പഠിച്ചാൽ ഒരു വഴി മറന്ന അത്രേ ഉള്ളൂ
ഉം സത്യം
മ്
ഇപ്പതോന്നുന്നു വല്ല സയൻസ് ഒക്കെ എടുത്ത്തുപോലെ വല്ല നഴ്സിങ്ങ് ഒക്കെ പഠിച്ച് കഴിഞ്ഞാ പിന്നെ നമുകൊന്ന്
വെറുതെ നമ്മളീ പറയാനാളുപ്പ യെച്ചി എടുക്കുന്നവർക്കെ ബുദ്ധിമുട്ട് ഒരു നമുക്കൊരു സബ്ജ ഇപ്പം മോഡൽ എക്സാമു ഇന്റേണലും ഒക്കെ ഉണ്ടേ. നാല് സബ്ജക്ട് അഞ്ച് സബ്ജക് ഉള്ളേ ഒരു സബ്ജക്ട് പോയി അയായിരം രൂപ, ഇരുപതിനായിരം രൂപ നമ്മൾ അടക്കണ്ടേ
അയ്യയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
ഭയങ്കര പാട, എത്ര എത്ര തലകുത്തി പഠിച്ചാലും അത് ജയിക്കാൻ എന്തേലും ലക്ക് വേണം.
ഉം
മല പോലെ കിടക്കും. ഇതിലും വേദം വേറെ എന്തെലും പടിക്കുന്നക്കിയാ.
എന്റെ ഉമ്മാടെ രണ്ട് അനിയത്തിന്മാര് നേഴ്സാ നേഴ്സുമാരാ
ആ എല്ലാരും പറയും മാത്സ് ഇല്ലാത്തത് കൊണ്ട് നമക്ക് അതീ പോയി പഠിക്കാ എന്നൊക്കെ ഞൻ മാത്സ് മടിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിൽ വന്നത്.
ഓ
ആ ഇപ്പം അതു ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയിൽ ഇരി
ഞാൻ സത്യം പറഞ്ഞല് എനിക്ക് പാറ്റേനയൊക്കെ ഭയങ്കര ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാ. അപ്പൊ ഞാന് വെക്കേഷന് നിക്കാൻ വേണ്ടി നാട്ടിലും എന്റെ മാമാടെ വീട്ടിലക്കെ പോകുമ്പോത്തേക്ക് മാമായുടെ മോനൊക്കെ സയൻസ് അപ്പൊ റെക്കോർഡ് ബുക്ക് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പാറ്റേനയൊക്കെ വരച്ചപ്പ ഇങ്ങനെ പറയും. നമ്മള് പാറ്റേനെ കീറണം. പിന്നെ ബ്ലഡ് ബ്ലഡ് നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ബ്ലഡ് എടുത്തിട്ട് അതിന്റെ എന്തൊക്കെയോ ഇത് അപ്പൊ എനിക്ക് ചോര കണ്ടാ തലകറങ്ങുന്ന കൂട്ടത്തിലൊക്കെയാ പാ പറ്റേന ആ പാറ്റേന ഭയങ്കര പേടിയാണ് പാറ്റേനെ കണ്ടാൻ ഞാൻ ക ട്ടിന്റെ മുകളിൽകയറി ഇരിക്കും പിന്നെ അത് പോകാതെ ഇറങ്ങൂല, അപ്പൊ ഞാന് എന്നോട് കുറെ പറഞ്ഞ് സയൻസിന് എടു സയൻസിന് അഡ്മിഷൻ കിട്ടിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി കൊമേഴ്സ് എടുത്തു.
ഉ അതിനകത്ത് മാത്സ് ഒക്കെ ഇല്ലേ?.
ആ മാക്സ് ഉണ്ട്.
ഉം
കൊമേഴ്സിൻ മാത്സ് ഉണ്ട്. അപ്പൊ അന്നേരം ഭയങ്കര ഇട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് കൊമേഴ്സക്കെ പഠിച്ച് വല്ല ബാങ്കിലൊക്കെ ജോലിക്ക് കയറാംന്നായിരുന്നേ. പക്ഷെ ബികോം കേയറിക്കഴിഞ്ഞിട്ട് ഓഡിറ്റിംഗന്ന് പറഞ്ഞ സബ്ജക്ട് പഠിച്ച ച്ചു തുടങ്ങിയതോടുകൂടി ഞാനാമോ അങ് ഉപേക്ഷുല അക്കൗണ്ടന്റ് ആവാന്നൊക്കെയാ വിചാരിച്ചിരുന്നത്. പിന്നെ അപ്പോഴാ മനസ്സിലായത് നമ്മള് വല്ല കമ്പനിയുടെ അക്കൗണ്ടന്റ ഒക്ക ആയിട്ട് വല്ല ജോലിക്കൊക്കെ കേയറിക്കഴിഞ്ഞിട്ട് ഓഡിറ്റിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും കണക്കില് വല്ല ഇതക്കെ വന്ന് കഴിഞ്ഞാൽ നമമ്മുക്ക് തലവേദനയാ. ടീച്ചർ പിന്നീട് അതിന്റെ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോത്തേക്കും അതും ഉപേക്ഷിച്ച്, പിന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നു കേട്ടോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയിരുന്നു ഒരു പത്ത് അല്ലെ എട്ടൊമ്പത് കൊല്ലം ജോലിക്ക് പോയിരുന്നതാ പിന്നെ കുഞ്ഞ പ്രെഗ്നന്റ് ഒക്കെ ആയപ്പോത്തേക്കും പിന്നെ അങ്ങനെ നി അത് ലൈറ്റ് പ്രഗ്നൻസി ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ന കൊല്ലം കഴിഞ്ഞിട്ടയതുക കൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്ത കാരണം ഞാൻ വിസൈൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു യാത്ര യാത്രയൊക്കെ ചെയ്തോ കുഴപ്പമൊന്നില്ല. പക്ഷെ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു മുക്കാ മണി മൂ ഒരു മണിക്കൂർ അടുത്ത് വൺ സൈഡ് തന്നെ ട്രാവൽ ഉണ്ടായിരുന്നു അതും കെ എസ് ആർ ടി സി ബസ്സാണ് ഇപ്പ സീറ്റ് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പുറകോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പൊ റോഡും ഹമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായത് കൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഉണ്ടായതാണ് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും പറ്റി ക കഴിഞ്ഞാല് ഇവര് എന്നെല്ലേ പറയുള്ളൂ, അവർക്ക് ജോലി നിർ എത്താൻ പാത്തതുകൊണ്ട് ഇപ്പ എന്തായി എന്നൊക്ക പറയുള്ള അുകൊണ്ട് ഞാന് എനക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. ജോലി നിർത്തി വീട്ടിലി രിക്കാനായിട്ടും അല്ലങ് നിർ ഇപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാ ഇത്ര ഇപ്പൊ ഏഹ് മോൾക്ക് അഞ്ച് വയസ്സായി അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ഞാൻ ഏകദേശം ഒരാറ് കൊല്ലത്തോളം ഇപ്പ വെറുതെ ഇരുന്നിരുന്ന് സ ക്കും പറഞ്ഞാ എനിക്ക് ജോലിക്ക് പോവാൻ മടിയായി പക്ഷെ കയ്യിൽ കാശില്ലാ ത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെല നേരത്തൊക്കെ ഹസ്ബന്റിനോട് ഇപ്പം മൊബൈലില് ഓഫറൊക്കെ തീരുന്ന് കഴിയുമ്പ റീചാർജ് ചെയ്യാൻ പറയുമ്പോ പുള്ളി ആ ചെയ്യാം അപ്പ പറയും നീ വീട്ടിലിരിക്കണല്ലേ ഇപ്പ അത്യാവശ്യം ഒന്നു ഇല്ലല്ലോ ആ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കില് ലാൻഡ് ഫോൺ ഉണ്ട് ആ എമർജൻസി ഉണ്ടെങ്കി ആൻഫോൺ ഉണ്ട് അപ്പൊ ഞാനാണെങ്കില ഉണ്ടല്ലോ പ്ലസ് റ്റ് പ്ലസ് വണ്ണ് പഠിക്കുമ്പം പ്ലസ് വൺ മുതല് ഞാൻ ട്യൂഷൻ എടുത്തൊടങ്ങിയതാ അപ്പം മുതല് ഞാൻ എന്റെ ആവശ്യങ്ങൾ ക്കൊക്കെ ഏഹ് എന്റെ കയ്യിൽന്നന്നെ ചെലവാക്കി വീട്ടുകാരെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തത് കാരണം എനിക്ക് ജോലി നിർത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്ത് സാലറി അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന് അത് തീരുന്നവരെ അതീന്ന് ഇങ്ങനെ റീചാർജ് പോയിക്കോണ്ടിരുന്നു അത് തീർന്ന് അക്കൗണ്ട് കാലിയായപ്പഴത്തേക്കും എനിക്കിങ്ങനെ പുള്ളീനോട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ ചെയ്ത് തരാതെ ആകുമ്പത്തേക്ക് എനിക്ക് മൂന്നാമത് ചോയി ക്കാൻ ഈഗോ അനുവദിക്കൂലാ
ആഹ് ഓ ആഹ്
ആഹ് അങ്ങനത്തെ ഒക്കെ ചെറിയൊരു വൃത്തികെട്ട സ്വഭാവ ഒക്കെയുള്ള കൂട്ടത്തിലാ അപ്പ പിന്നെ ഞാൻ എന്റെ ആങ്ങളേനെ വിളിച്ച് പറയും അപ്പൊ ആദ്യം ആദ്യയൊക്കെ അവൻ ചെയ്ത് തന്നു പിന്നെ അവൻ ചോദിച്ച് എടീ നീ കെട്ട്യോനോട് പറയ് പുള്ളീനോട് ചെയ്തു തരാൻ പറയ്ന്നൊക്കെ പിന്നെ പിന്നെ ഞാനിങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലൊക്കെ ഓൺലൈൻ വർക്കൊക്കെ അന്വേഷിച്ച് ചെയ്ത് അങ്ങനെ അത്യാവശ്യം തട്ടിമുട്ടി എന്റെ മൊബൈൽ റീചാർജിനുള്ളത് ഞാൻ ഒപ്പിക്കും ആഹ് ജോലിക്ക് പോ പുള്ളി ഇങ്ങനെ മോള് യു കെ ജി
വഴക്കൊണ്ടോ
വഴക്കൊന്നുയില്ല കൊഴപ്പൊന്നുയില്ല ചെല നേരത്ത് പറഞ്ഞാ കേ ക്കൂലാ അപ്പ എനിക്ക് ദേഷ്യം വറും ഒച്ചയെടുക്കും എന്റെ കൈയിന്ന് രണ്ട് കൊള്ളും
രാവിലെ സ്കൂളിൽ പോവാനാണം മടിയുണ്ടോ
ഇല്ല ഇല്ല സ്കൂളി പോവാൻ ഭയങ്കര ഇഷ്ടാ
ഉം ചെല പിള്ളേ എനിക്കൊരനി എനിക്കൊരനിയനുണ്ടേ ആഹ് ആള് രണ്ടിലാ പഠിക്കുന്നെ ആക്ക് രാവിലെ ഇപ്പം മഴയൊക്കെ ആവുമ്പം നേരത്തെ സ്കൂളില്ലാത്ത സമയത്ത് വെക്കേഷൻ ടൈമിലൊക്കെ രാവിലെ ആറ് മണിക്കേ എണ്ണീച്ച് അപ്പുറത്തെ ഏഹ് പിള്ളാറ കൂടെ കൂടെ എന്തെങ്കിലൊക്കെ കളിക്കാനൊക്കെ പോവേ രണ്ടിനാ പഠിക്കുന്നേ ഇപ്പം സ്കൂള് തൊറന്നേന് ശേഷം ആള് രാവിലെ ഇണീക്കത്തും ഇല്ല ഭയങ്കര കാരച്ചിലാ സ്കൂളിൽ പോകുന്നില്ലാന്ന് പറഞ്ഞ് അമ്മ വിളിച്ച് പറയും
ഉം ഇവൾക്ക് മൂന്ന് മാസം അവധി കിട്ടിയായിരുന്നു ഇവർക്ക് നേരത്തെ സ്കൂൾ അടച്ചു മെ മാർച്ച് ഒമ്പതാം തീയതി സ്കൂള് പൂട്ടി ആഹ് ജൂൺ ഒമ്പതിനാ ക്ലാസ് തൊടങ്ങിയത് അപ്പൊ മൂന്ന് മാസം അവധി കിട്ടിയത് കാരണം ആള് ഫസ്റ്റത്തെ ദിവസം എണീറ്റപ്പം ചെറിയൊരു കരച്ചില് ഇത്രയും ദിവസം പോവാതിരുന്നതിന്റെ പിന്നെ പഠിപ്പിച്ചിക്കെ ഹോംവർക്കൊക്കെ കൊടുത്തക്കെ തൊടങ്ങിയപ്പത്തേക്ക് ആൾക്ക് ഇഷ്ടാണ് പഠിക്കാനൻ അപ്പൊ മടിയൊന്നു ഇല്ല കൊഴപ്പൊന്നു ഇല്ലാതെ പോകുന്നുണ്ട്
ആഹ് ആഹ്
പിന്നെ മഴയത്ത് മഴയൊക്കെ ആവുമ്പത്തേക്ക് രാവിലെ ഒറ ക്കം മതിയായില്ലാ കണ്ണ് തൊറക്കണില്ല ഉമ്മീ കണ്ണ് തൊറക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പറയും രാത്രി നേരത്തെ ഉറങ്ങാൻ വിളിച്ചാ വരൂല അവിടെ കളിച്ച് ഇവിടെ കളിച്ചിരിക്കും ഞാൻ പറയും സാരവില്ല സ്കൂളിൽ പോവാതെ പറ്റോ വണ്ടീലിരുന്ന് ഒറങ്ങിക്കോ ഞാൻ അങ്കങ്ങളിനോട് പറഞ്ഞോളാം പതുക്കെ വണ്ടി ഓടിക്ക് കൊച്ചിന് ഒറങ്ങണംന്ന് ഞാൻ പറഞ്ഞോളാന്നൊക്കെ പറയും പിന്നെ ചൂടു വെള്ളൊക്കെ ചൂടാക്കി കൊണ്ടോയി കൊടുത്ത്
സ്കു അല്ലെ വീട്ടീന്ന് വീട്ടീന്ന് സ്കൂളിലോട്ട് പോവാൻ ഒത്തിരി ദൂരം ഒണ്ടോ
ദൂരം ഒരു നാല് കിലോമീറ്ററുള്ളൂ ബസ് റൂട്ടല്ല അപ്പം ഓട്ടോയ്ക്ക് പോനായിട്ടാണെങ്കിലാ എഴുപത് രൂപ എൺപത് രൂപയൊക്കെ വെരും അപ്പൊ ഇവർക്ക് സ്കൂൾ ബസ് ഇണ്ട് ഞങ്ങടെ ഈ റൂട്ട് വെരൂല്ലാ ഇവടെ ഒരു അണ്ടർ പാസ് ഇണ്ട് റെ റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ കൂടോള്ള റോഡ് അപ്പോ ട്രാവലർ സ്കൂൾ ബസ്സ് ഒന്നും അതിലേ പോകൂല്ലാ അപ്പോ ട്രാവലറോണ്ട് പ്രൈവറ്റ് ട്രാവലറ് അപ്പോ പുള്ളി ഞങ്ങടെ ഇ പരിസരത്ത് തന്നേ ഒള്ളതാണ് അപ്പേ ഇവട്ന്ന് ഈ ഇങ്ങനെ വട്ടം കറങ്ങി പിള്ളേര്യാക്കെ എടുത്ത് പോകും ഇവരേ പിന്നെ ഏഹ് നമ്മടെ കേന്ദ്രീയ വിദ്യാലയത്തെ കൊറച്ച് പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ ഏഴ് ഏഴരക്ക് ഏഹ്
സ്ഥലം എവിടെയാ
എറണാകുളാ
ആഹ് ഓക്കേ ഓക്കേ
മോള്ഡോയൊ
എന്റെ പത്തംതിട്ടാ
പത്തനംതിട്ടാ ആഹ് ആഹ് അല്ലേ ഹ് കന്നടാക്കേ അറിയോ
ഉം കന്നഡാ ഒന്നും പഠിച്ചിട്ടില്ലാ ചേച്ചി ഇവടെ നമ്മാ ഞങ്ങക്ക് ഫു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കൻ പാറ്റത്തൊള്ളൂ കോളേജി മൊത്ത ത്തേം യെ ആഹ് കന്നാട ആഹ് മ മലയാളികള് മലയാളികളോണ്ട് കന്നാടാ പിള്ളേരും ഒണ്ട് തമിഴ് പിള്ളേരും ഒണ്ട്
ഉം
അന്നേരം നമ്മള് ഇംഗ്ലീഷ് മിസ്സും അല്ലാ മൊത്തം കന്നഡാ മിസ്സ്മാരാ പഠിപ്പിക്ക്ന്നേ
ആഹ്
അന്നേരം അവരടെ സ്ലാങ് ഒക്കെ വേത്യാസം ഇല്ലേ നമ്മള് ബയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അതല്ലാങ്കിലും ആഹ് അല്ലെങ്കിലും നമ്മള് മലയാളികള് ഇംഗ്ലീഷ് പറയ്ന്നാ പോലെയല്ല വേറെ സ്റ്റേറ്റല് ഒള്ളാ സൗത്ത് ഇന്ത്യലെ വേറെ സ്റ്റേറ്റിലോള്ളവര് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസ ആണ്
ആഹ് സ്ലാങ്ങ് വ്യത്യാസം ഒണ്ട്
ആഹ് സ്ലാങ്ങ് വെത്യാസം ഒണ്ട് ഞാനിപ്പം ദേ എന്റെ മോള്ടെ ക്ലാസ്സില് പഠി ക്ക്ന്നാ ഒരു കൊച്ച് ഇണ്ട് പുള്ളി തമ് തമിഴ്നാട്ടുകാരാണ് അവര് അവര് ഇവടെ സെറ്റിലായത്
ആഹ്
പ്പൊ അത് ട്യൂഷന് വെര്ന്നോണ്ട് ഇവടെ അപ്പൊ അതിന്റെ അമ്മ ഇന്ന് ഇന്നാത്തെ ഹോം വർക്ക് വിളിച്ച് ചോയ്ച്ചേക്കാണ് എവേടെ സ്പെല്ലിങ്ങ് പഠിക്ക്യാൻ കൊടുത്ത് ഇണ്ട് അപ്പൊ പുള്ളിക്കാരിത്തി തമിഴ് നാട്ടിൽ പഠിച്ചത് ആയത്കൊണ്ട് പ്രോനൗൺ ഇകുഷൻഒകെ അവടത്തെ ആണ് അപ്പോ പുള്ളിക്കാരത്തി എന്നോട് ചേ അത് അവേയന്നല്ലേ വായിക്ക്യന്നേ അപ്പൊ ഞാൻ പറഞ്ഞ് അവേയല്ല എവേയാണ് അപ്പൊ പറഞ്ഞ് ഞങ്ങടെ അവടെക്കെ അങ്ങനെയാണ് അവര് ഗോഡിന് ഗാഡ് എന്നൊക്ക്യയാണ് ടീച്ചമാര് പഠിപ്പിച്ചേക്ക് എന്നേ അപ്പൊ ഞാൻ പറയും മിസ് ഇത്പോലെ ഹോംവർ ക്ക് തെര്മ്പോഴത്തേക്ക് എന്നെ വിളിച്ചോന്ന് ചോദിക്കണോട്ടോ അയിന്റെ പ്രോനൗൺസ്‌ഷോൻ എങ്ങനെയാണന്ന് ഒള്ളത് കാരണം അവരുടെ ഉച്ചാരണ രീതി വേറെ നമ്മടെ വേറെ
ആഹ്
ആഹ് അപ്പൊ അത് കുട്ടി കൊച്ച് സ്കൂളിന്ന് ടീച്ചറ് ഒര് വാക്ക് പറഞ്ഞ് വിടും അമ്മ വീട്ടിന്ന് വേറെ പറഞ്ഞ് കൊടുക്കുമ്പോ കൊ ച്ച്ന് ആകെ കൺഫ്യഷാനാവും
ശെരി ചേച്ചിെ എന്നാ പത്താ